ഹലോ എന്തക്കെ വർത്താനം സുഖല്ലേ?
ആഹ് സുഖാണ് വീട്ടില്
ആഹ് ഞാനും വീട്ടലാണ് ഞാപ്പം ഇങ്ങനെ ഒരു ഞാന് കൊളത്ത്ലൊക്ക പോയി ഇങ്ങനെ വന്ന എന്റെ ഉമ്മ പറഞ്ഞത് പീട്യേ പോയിക്കാണ്ട് സാധനം വാങ്ങിണ്ടരാൻ നമക്ക് നമ്മടെ മാതാപിതാക്കള് എന്തേലും പറഞ്ഞാൽ നമുക്ക് അനുസരിക്കാതിരി ക്കാന്ന്ള്ളത് ശെരിയല്ലല്ലോ അല്ലേ മാതാപിതാക്കളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്ന്നൊക്കെ നമുക്ക് അറിയാലോലേ എന്താണ് അതിനെ കുറച്ച് നിങ്ങക്ക് പറയാനുള്ളത്
തീർച്ചയായും മാതാപിതാക്കള് പറഞ്ഞത് അനുസരിക്കണം കാരണം അവര്
ചെറുപ്പം ഞമ്മടെ ചെറുപ്പം മുതലേ ഞമക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഒരുപാട് വേദനകളും പ്രയാസങ്ങളും സഹിച്ച് ഞമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയവരാണ് അവര്
അപ്പോ അവര് ഞമ്മടെ എന്തെലും കാര്യങ്ങള് സഹായം തേടുമ്പോ അത് എന്ത് തെരക്കാണെങ്കിലും അത് ഇപ്പോ ഫോണാണെങ്കിലും ഇപ്പം ഗെയിം ആണെങ്കിലും എന്ത് തെരക്കിൽ പെട്ടുക്കയാണെങ്കിലും പോലും അതൊക്കെ മാറ്റിവെച്ചിട്ട് അവർക്ക് പ്രാധാന്യം കൊടുക്കണം അവരോട് വിനയം കാണിക്കണം അവർക്ക് കെയുന്നത്ര സഹായങ്ങള് ഉപകാരങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം.
അത് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നു കാരണം ഈ ലോകത്തെ നമുക്ക് ലഭിക്കുന്ന ഏറ്റോം വലിയൊരു ഏഹ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ മാതാപിതാക്കൾ എന്നുള്ളത് കാരണം ഒരിക്കലും ഒരു പണത്തിനോ അതുപോലെ തന്നെ പണം കൊണ്ട് നമുക്ക് വാങ്ങാൻ കഴിയാത്തത് തന്നെണ് പകരം ഒരു ഒരു നി ക്കും പകരം നമുക്ക് വെക്കാൻ വെക്കാൻ പറ്റാത്തതുമാണ് ഞമ്മടെ മാതാപിതാക്കൾ എന്നുള്ളത് ഏഹ് കാരണം നമ്മുടെ ആദ്യത്തെ അധ്യാപകരും അതുപോലെ തന്നെ നമ്മുടെ ആദ്യ സുഹൃത്തുക്കളും അതുപോലെ നമ്മുടെ ഏഹ് എ റ്റോം വല്യൊരു വൈകാട്ടി എന്നുള്ളത് നമ്മടെ മാതാപിതാക്കൾ തന്നെ ആയിരിക്കും അതില് പ്രധാനപ്പെട്ട നമ്മുടെ ഉപ്പയും ഉമ്മയും എന്നുള്ളത് ഏഹ് നമ്മുടെ മാതാപിതാക്കളായിട്ടുള്ളത് കുഞ്ഞ ഒരു ഒരു കുഞ്ഞ് ജനിക്കുന്ന നിമിഷം മുതൽ എന്തയ്യും ഒരാള് ജനിച്ച നിമിഷം മുതല് മാതാപിതാക്കളുടെ ജീവിതം അങ്ങട്ട് മാറാണ് പ്രത്യേകിച്ച് സ്വന്തം സന്തോഷങ്ങളും ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഓലെന്ത ചെയ്യുന്നു നമ്മള നമ്മള സന്തോഷത്തിനായിക്കൊണ്ട് ജീവിക്കുന്ന എന്നുള്ളതാണ് ഏഹ് നമ്മടെ ഈ മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോ ഇൻക്ക് ആദ്യമായിട്ട ഓർമ്മവരുന്നത് കാരണം അവർക്ക് ആദ്യമൊക്കെ അവർക്ക് ഇന്നതാവണം ഇന്നതാവണം ന്നൊക്കെള്ളരു ആഗ്രഹം ഉണ്ടാവും ന്നാല് ഏഹ് അവർക്കും മക്കള് ലഭി ഏഹ് പ്രസ ഉണ്ടാകുന്നതോടു കൂടി തന്നെ അവര് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇനി എന്റെ മകനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് ഞാനാ ഞാൻ വിചാരിച്ചത് എന്റെ മകനിലൂടെ എനിക്ക് നേടിയെടുക്കണം എന്ന ആ ഒരു ഏഹ് ഭാവ ത്തോടെ അതുപോൽതന്നെ ആഹ് ഒരു ഒരു ആഗ്രഹം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവര് പിന്നീട് അങ്ങോട്ട് ട്ടവരുടെ മക്കളെന്തു ചെയ്യുന്നത് ഏഹ് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് ഏഹ് അവർ നല്ല ഏഹ് വിദ്യാഭ്യാസം അതുപോലെ തന്നെ മറ്റുള്ള ഒക്കെ നൽകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്ക് കാരണം എന്ത് ചെയ്യുന്നുണ്ട് ഓലെന്ത് ഏഹ് ഓല് ഓല ആഗ്രഹങ്ങളും അതുപോലെ തന്നെ സന്തോഷങ്ങളല്ലാം മാറ്റി വെച്ചു കൊണ്ട് മാറും മക്കളുടെ അതായത് മക്കളുടെ സന്തോഷത്തിനായിട്ടാണ് മാതാപിതാക്കളായവർ ജീവിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്നുള്ളത് പ്രത്യേകിച്ച് മക്കള് ചിരിക്കുമ്പോ എന്തയ്യ്ന്നൂ ഓല് സന്തോഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓല് കരയുമ്പോന്തുണ്ട് ഓലെ ഹൃദയം ഓല് കരയുമ്പോ ഓലെ പുറമെ നിന്ന് കൊണ്ട് ഏഹ് ഏഹ് കരയാതെയും അത് എന്നാവരുടെ ഉള്ള് മക്കള് കരയുമ്പോ അവരുടെ ഹൃദയം എന്തെയ്യുന്നുണ്ട് വേദനിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യംന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ഏഹ് നമ്മുടെ ഏഹ് ഉമ്മയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഉമ്മയുടെ സ്നേഹംന്നുള്ളത് ഒരിക്കലും നമുക്ക് വാക്കുകൾല് വിവരിക്കാൻ കഴിയുന്ന ഒന്നല്ല നമ്മളെ ഒൻപത് മാസം ഏഹ് ഗർഭാശയത്തിൽ ചുമന്നുകൊണ്ട് ജനിച്ച ശേഷം ഉറക്കം ഒഴിഞ്ഞ് നമ്മെ വള നമ്മളെ വളർത്തി വലുതാക്കി നമ്മളെ നമ്മളെ ഈ ഒരു വള വിധത്തിലേക്ക് എത്തിച്ച് നമുക്ക് ആവശ്യമുള്ള ഏഹ് എല്ലാം നൽകിക്കൊണ്ട് പനിയാവട്ടെ നമുക്കൊരു ചെറിയ ഒരു പനി വന്നാൽ തന്നെ നമുക്ക് ഏഹ് ആരൊക്കെയോ നമ്മുടെ ഉമ്മ മാത്രം ഉറങ്ങാതെ ഇപ്പ നമ്മൾ ഉറങ്ങാണെങ്കിലും നമ്മളെ ഉമ്മ ഉറങ്ങാതെ നമ്മുടെ അടു ത്ത് തന്നെ ഉണ്ടാവുംന്നുള്ളതാണ് കാരണം അത്രത്തോളം ഒരു പത്രത്തോളം പരിഗണനയും അതുപോലെ തന്നെ വാത്സല്യം ഒക്കെ നിറഞ്ഞവരാണ് നമ്മുടെ മാതാപിതാക്കൾ ള്ളത് ഏഹ് പ്രത്യേകിച്ച് ഞമ്മള് അച്ഛന്റെ ഏഹ് ഉപ്പാന്റെ കാര്യം നോക്കാണെങ്കില് സ്നേഹം പലപ്പോഴും അതായത് നമ്മളൊക്കെ സ്റ്റാറ്റസുകളും അതുപോലെ തന്നെ മ മറ്റു ഇതിലൊക്കെ കാണാ കാണലും അതുപോലെ തന്നെ കേൾക്കലൊക്കെണ്ട് ഒരിക്കലും ഉപ്പമാര് എന്നുള്ള സ്നേഹം ഇങ്ങട്ടെന്തേയ്യൂല പൊറത്ത് കാണിക്കൂല കാരണം ഏഹ് ഓലെ ആ ഒരു രീതിയിലായിരിക്കും അവരുടെ ഇത്‌ന്നുള്ളത് പക്ഷെ അതെന്താണ് ഓലെ സ്നേഹംന്നുള്ളത് വളരെ ള്ളതായിരിക്കും അത് ഓൽക്കെന്തേയ്യൂല ഓലങ്ങനെ പുറത്ത് കാണിച്ചു കൊണ്ട് നടക്കൂല എന്നുള്ളതാണ് പ്രത്യേകിച്ച് കുടുംബത്തിന്റെ ആവശ്യങ്ങൾ എന്തെയ്യും ഓൽക്ക് നിറവേറ്റാനുള്ള ആ ഒരു ഇനിയിപ്പോ തന്റെ മക്കളൊക്കെ വലുതായി വരാണ് എന്റെ മുന്നിൽ ഒരുപാട് കടമ്പകൾ ഉണ്ട്ന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയാണ് ഓലൊക്കെ എന്തെയ്യുന്നത് ഏഹ് തന്റെ കുടുംബത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടുകൊണ്ട് എത്രത്തോളം ഏഹ് തന്റെ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കാൻ പറ്റ ആ രീതിയിൽ നോക്കി നോക്കാന്നുള്ള ഒരു ബാരിച്ച ഉത്തരവാദിത്താണ് ഏഹ് ഒരു മക്കള് ജനിക്കുന്നതോട് കൂടി തന്നെ ആ ഉപ്പാന്റേല് വന്നു ചേരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്ക്ണത് ചെലപ്പം എന്തയ്യും ഇപ്പന്തെയ്യും പല കാര്യങ്ങള്ക്കും എന്തെയ്യും നമ്മള് വയക്ക് പറഞ്ഞേക്കാം പക്ഷെ ആ ആ ഇതില് ആ വഴക്ക് പറയുന്നതിന്റെ ഇടയിൽ എന്തുണ്ടാവും അതിന്റെ പിന്നില് നമുക്ക് നന്മ മാത്രേ ഉണ്ടാവൂന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏഹ് അ അതിനോട് നിങ്ങൾ യോജിക്ക്ണ്ടോ
തീർച്ചയായും യോജിക്കുന്നുണ്ട് അതായത് ചെറുപ്പം മുതലേ ഒരുപാട് ഏഹ് കഷ്ടപ്പാടുകൾ അവര് സയിച്ചിട്ടുണ്ട് പല വേദനകളും നമ്മെ അറിയിക്കാതെ അവർ പുറത്ത്ക്ക് അറിയിക്കാതെ ഉള്ളില് ഒരുപാട് വിഷമങ്ങൾ അവര് സഹിക്കുന്നുണ്ട് മാത്രല്ല അവര് മാതാവ് ഗർഭം ചുമക്കുന്ന സമയത്തന്നെ അവര് അവരുടെ മനസ്സിലുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ
തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഒന്നും സംഭവിക്കരുതേ എന്നായിരിക്കും ഇപ്പോൾ ഒരബദ്ധത്തില് അവര് വീണാൽ പോലും എന്റെ കുട്ടിക്ക് എന്തേലും പറ്റിയോ എന്നുള്ള ഒരു വേജാറായിരിക്കും അവര്ക്ക് അവരെ മനസ്സിലുണ്ടായിരിക്ക അതുപോലെ തന്നെ പൊന്നുപോലെയാണ് മക്കളെ വളർത്തുന്നത്. അത് നമ്മൾ പലരും ചിന്തിക്കുന്നില്ല അവിടെ ചിന്ത ആ കുട്ടിയെ പ്രസവിച്ച മുതലെന്നെ. ആ മാതാവിൻ്റെയും അതേപോലെ തന്നെ പിതാവിന്റെയൊക്കെ മനസ്സിലുള്ള ചിന്തകള് ആ കുട്ടിയുടെ ഭാവി ആയിരിക്കും ആ കുട്ടിയുടെ പഠനം, ഭാവി അങ്ങനെ നല്ല നല്ല ഒരുപാട് സ്വപ്നങ്ങളായിരിക്കും അവർക്കുള്ളത്. അങ്ങനെ ആ കുട്ടിയുടെ ഓരോ വളർച്ചയിലും ആ കുട്ടിയെ കുറിച്ചുള്ള ഓരോ നല്ല സ്വപ്നങ്ങള് നല്ല പ്രതീക്ഷകളുമായിട്ടാണ്. ആ മാതാപിതാക്കള് ആ കുട്ടിയെ വളർത്തുന്നത് ആ കുഞ്ഞൊന്ന് പനി പൻചിട്ടോ അല്ലെങ്കിൽ തലവേദനയോ എന്തെങ്കിലുമൊക്കെ അതുപോലത്തെ രോഗങ്ങളോ വിഷമങ്ങളോ കുട്ടിക്ക് വന്നാൽ പോലും ആ കുഞ്ഞിനേക്കാൾ കൂടുതൽ അവിടെ വിഷമിക്കുന്നത് ആ മാതാവും പിതാവുമാണ്. അപ്പോൾ ഇത്ര ഈ സ്നേഹത്തിന് പകരം വെക്കാന് മാതാപിതാക്കളുടെ സ്നേഹത്തിന് പകരം വെക്കാന് വേറൊന്നും ഈ ലോകത്ത് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രല്ല നമ്മള് പ്പോ ഒരു സ്ഥലത്ത് പോയിട്ട് അൽപ്പം വൈകി വരാണെങ്കില് അവിടെ ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ കാത്തിരിക്കാണ് തന്റെ മോന്ക്ക് എ എവിടെണോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ആവോ എന്ന് പറഞ്ഞിട്ട് അഥവാ രാത്രിയൊക്കെ അഥവാ നമ്മൾ വൈകി വരികയാണെങ്കിൽ ആ മക്കൾ വീട്ടിലെത്തീന് ശേഷാണ് മാതാപിതാക്കൾ ഉറങ്ങുന്നത് അത്രയും അവിടെ കാത്തിരിക്കാൻ ആ ഉമ്മ അല്ലെങ്കിൽ ആ അമ്മ അവിടെ മാതാപിതാക്കൾ അവിടെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു ബുദ്ധിമുട്ടുകള് ഇതിന്റെ ഒരു പിന്നെ വിഷമങ്ങള് അതനുഭവിക്കുന്നത് ആ മാതാപിതാക്കള് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകള് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അപ്പം ജീവിച്ചിരിക്കുമ്പം നമുക്ക് മാതാപിതാക്കളുടെ വില അറിയില്ല എന്നാൽ അവർ മരണപ്പെട്ടു പോയാൽ ആ വീട്ടിലെ വിളക്ക് അണയും പോലെയാണ് ആ വീട്ടിലെ വെളിച്ചം അണഞ്ഞു പോലെയാ അണഞ്ഞു പോയ പോലെയാണ് ആ വീട്ടില് സംഭവിക്കുന്നത് അതിന്റെ ഒരു കൊറവുകള് നമുക്ക് മനസ്സിലാകുന്നത് കണ്ണില്ലാത്തവന്ന് കണ്ണിന്റെ കാഴ്ച അറിയുക എന്നതു പോലെ ഒരു മാതാവോ പിതാവോ മരണപ്പെട്ടു പോയവർക്കാണ് ആ മാതാവിന്റെയും പിതാവിന്റെയും യഥാർത്ഥ വില അറിയുന്നത് താങ്കള് ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ?
തീർച്ചയായിട്ടും അങ്ങൻ തന്നേണ് കാരണം ഏഹ് കണ്ണില്ലാത്തവന് കണ്ണിന്റെറെ വെല വെല അറിയില്ലാന്ന് അങ്ങനെ പറഞ്ഞതു പോലെ ഏഹ് തീർച്ചയായിട്ടും മാതാപിതാക്കള് ഇല്ലാതാകുമ്പോളാണ് അവര് എത്രത്തോളം നമുക്ക് പ്രിയപ്പെട്ടതായിരുന്നു അല്ലെങ്കി അത്ര അവര എത്രത്തോളം നമുക്ക് എഹ് നമുക്ക് എത്രത്തോളം അവർ പരിഗണന നൽകിയിരുന്നന്ന് നമുക്ക് തിരിച്ചറിയണത് എന്നാലെ നമ്മള് ഇന്നത്തെ ഒരു കാലത്തേക്ക് നോക്കാണെങ്കില് ഇന്ന് എന്താ എല്ലാരും എന്താണ് തിരക്ക് പിടിച്ചൊരു ജീവിതത്തിലാണ് പ്രത്യാ പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫോണിന്റേം സോഷ്യൽ മീഡിയന്റേയും ഏഹ് അതിലിങ്ങനെ സമയം ചെലവാക്കുന്നതിനിടെ എന്തെയ്യുന്നില്ല മാതാപിതാ ക്കളോട് സംസാരിക്കാനോ അല്ലെങ്കി അവരോട് ഒന്ന് തമാശ പറയാനോ അതുപോലെ തന്നെ അവരോട് മിണ്ടീം പറഞ്ഞിരിക്കാനോ പോലും മക്കൾക്ക് എന്തില്ല ഏഹ് ഇന്ന് സമയം കിട്ട്ന്നില്ല എന്നുള്ളതാണ് അവ അവരെല്ലാം എന്താണ് ഈ റീൽസിലും അതുപോ പോലെ തന്നെ മറ്റു വീഡിയോസിലൊക്കെ ഏഹ് മുഴുകി ഇരി ക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്താണ്? മാതാ പിതാക്കൾ ഏറ്റവും കൂടുതൽ അയക്കുന്ന എന്തെങ്കിലും വില പിടിപ്പുള്ള സമ്മാനങ്ങൾ അവർക്ക് നൽകുന്നതോ അല്ലെങ്കി ഏഹ് മറ്റു കാര്യങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കുന്ന ആവില്ല അതുപോലെ തന്നെ അവരെന്തേച്ചാല് അവര് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഞമ്മളെ സ്നേഹം അതുപോലെ തന്നെ ബഹുമാനമൊക്കെ കൊറച്ച് കൂടെ ഏഹ് അവരുടെ അടുക്കല് ചെലവഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ നല്ല സമയങ്ങള് എന്തെയ്യാ അവർക്ക് ചെലവഴിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മള് ശ്രദ്ധിക്കണം നമ്മള് എത്ര ഉയരങ്ങളില് എത്തിയാലും എത്ര വലിയ പദവികൾ നേടിയാലും അതിന്റെ പിന്നിലൊക്കെ എന്ത്‌ ചെയ്യുന്നു ണ്ട് നമ്മുടെ മാതാപിതാക്കളുടെ ത്യാഗവും അവരുടെ പ്രാർത്ഥനയും ഉണ്ടെന്ന് ഒരിക്കലും എന്തെയ്യരുത് മറക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം നമ്മള് എത്രത്തോളം ഉയരങ്ങളി ഉയരത്തില് എത്തിയാലും അവിടെക്കെ ഒന്ന് മാതാപിതാക്കളുടെ ആ ഒരു പ്രാർത്ഥനയും അതുപോലെ തന്നെ ത്യാഗവും ഉണ്ടെന്ന് നമ്മള് മനസ്സിലാക്കണം അതുപോലെ അവര് എന്ത് ചെയ്യണം അവർക്ക് പ്രായമാകുമ്പളൊക്കെ ഒന്ന് അവരെ സ്നേഹത്തോടെയും കരുതലോടെ ഒക്കെ ഒന്ന് സംരക്ഷിക്കാ എന്നത് ഓരോ മക്കളുടെയും കടമയാണ് ഇതിനെ കുറിച്ച് എന്തേന്നാണ്ട് ഒരു ഒരു പയമൊഴി ഉണ്ട് കാരണം ദൈവത്തെ ദൈവത്തെ നേരിട്ട് കാണാൻ കഴിയില്ല അതുകൊ ണ്ടാണ് ദൈവം മാതാപിതാക്കളെ നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന ഏഹ് ഒരു ആപ് ത്ത വാക്യമുണ്ട് ഇത് മാതാപിതാക്കളുടെ മഹത്വം എത്രത്തോളം ഏഹ് വലുതാണെന്ന് എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഏഹ് ഇതിനോട് ഈ വിഷയത്തെ കുറിച്ച് എന്താണ് നിങ്ങക്ക് പറയാനുള്ളത്?
താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് ഈ വിഷയത്തെ കുറിച്ച് പറയാണെങ്കില് ഒരുപാട് ഇനിയും ചർച്ച ചെയ്യാനുണ്ട് പ്പൊ ഇനി വിഷയം നീണ്ടു പോകുമോ എന്ന് ഭയന്നു കൊണ്ട് ഇനി അടുത്ത ചർച്ചേല് ഇതിന്റെ ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം.
ന്നമുക്ക് അതെ ഈ വിഷയത്തെ കുർച്ച് പറയാണെങ്കി ഒരുപാട് പറയാണ്ട് കാര്ണം മാതാപിതാക്കൾ എന്നുള്ളതാണ്. ഒയിച്ച് കൂടാൻ കഴിയാത്തവരാണ് അത്‌കൊ അതുകൊണ്ടന്നെ ന്നമുക്ക്ത് മറ്റൊരു കോളില് പറയാം ല്ലെ.
അതെ അതെ ഓക്കെ ശെരി.